ഹലോ കേക്കുന്നില്ലേ?
ആ ഉണ്ട് ഉണ്ട്. എന്തെടുക്കുവാ? ഹലോ, എന്താ എന്നാ എടുക്കുവാ? ആ എന്തെടുക്കുവ?
ആഹ് ചുമ്മാ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കുവായിരുന്നു. ഓ പണി തീർന്നിട്ടില്ല. അതുകൊണ്ടാ റെസ്റ്റ് എടുക്കുന്നെ.
ഏ ഞാനൊക്കെ പണി ചെയ്ത് തീർന്ന് കഴിഞ്ഞിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ജോലി ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ടെൻഷനും.
അതെ ഇങ്ങനെ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. ഇനിയിപ്പ തുണി അല- ക്കി കിടക്കുന്നു. അത് കുറച്ചും കൂടെ ഒന്ന്, വിരിഞ്ഞ ഇത് ഒന്നുടെ ഒന്ന് അലക്കി എടുത്താലേ, ഇനി അടുത്തത് വിരിക്കാൻ പറ്റത്തുള്ളൂ.
ആഹ് ആ ആ.
അതൊക്കെ ഇട്ടേയ്ക്കുന്നു. പിന്നെ ഇനിയിപ്പന്നാ വേറെ, ആഹ് വൈകുന്നേരത്തേനുള്ള ചോറിന്റെയും, കറിയുടെയും ഒക്കെ പണികളുണ്ടേ.
ആഹ് ആ അപ്പൊ ഉച്ചത്തേക്ക് വെക്കണ്ടായിരുന്നോ?
ഉച്ചയ്ക്ക് ഇന്ന് ഞങ്ങൾക്ക് രാവിലത്തെ ചോ ഇന്ന് ഇച്ചിരി രാവിലെ ഉച്ചക്കും ചോറ് വെച്ച്. അപ്പ വൈകിട്ട് എന്തേങ്കലും കാപ്പിക്ക്, ണ്ടാക്കാന്ന് വച്ചു.
അതെയോ.? അപ്പൊ രാവിലെ ചോറുണ്ടോളുവോ
ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല. ഇന്ന് ഞങ്ങള് ഞാൻ ഇച്ചി- ചോറ് രാ അപ്പം ചൂട്ചോറ് കണ്ടപ്പോഴത്തേനും, കാപ്പിക്കൊന്നും ഉണ്ടാക്കണ്ട, ചൂട് ചോറ് മതിയന്ന് പറഞ്ഞു.
ആ അപ്പം ഉം നന്നായി. അതുകൊണ്ട് അങ്ങനെ അത് കഴിച്ചു. ആ ആ. ഇന്ന് പ മ് അവിടെ പഠിത്തണ്ടോ?
ആഹ് ഇന്നില്ല.
ഇന്നില്ല. അല്ല ഇന്നലെ അവധിയായതു കൊണ്ടെ,
ആഹ്.
ഇന്ന് ഇവിടെ ഉണ്ട്, എന്റെ മോക്കുണ്ട്.
ഉം ഉം ഉം ഇന്നു ഇവിടെ പഠിത്തമില്ല. ഇവിടെ പഠിത്തോം ഇല്ല. എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അതിന്റേതായ ചെറിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ട്.
ഇന്ന് എല്ലാവർക്കും ലീവാല്ലേ.
ഉം അതെ അതെ അതെ.
ഇവിടെ എന്റെ എന്റെ സ്വന്തം വീട്ടിൽ എന്റെ അമ്മയുടെ അടു ത്ത്ണ്ട്. ‌ പിള്ളേര് രണ്ടുപേരും പോയി. മൂത്തവക്ക് ഇന്ന് ക്ലാസ്സ് ഉണ്ട്.
ഹലോ
മൂത്തവൾക്ക് ക്ലാസ്സല്ല. അവര്ടെ സ്കൂളില് ആർട്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. തീർന്നില്ലായിരുന്നു. അപ്പോ ഇന്നും കൂടെയുണ്ട്.
ആഹ് ആഹ് ആഹ്.
അപ്പോ അവള് ഡാൻസിനൊക്കെ ഉള്ളത്കൊണ്ട്, അവളങ്ങോട്ടേക്ക് പോയി. സ്കൂളി പോയി രാവിലെ എട്ടേകാലയപ്പോ പോയി. പിന്നെ ഉള്ള, രണ്ട് മക്കളും എൻ്റെ വീട്ടിപോയി എൻ്റെ അമ്മേടെടുത്ത്. അങ്ങനെ മക്കളാരും ഇല്ല.
ആഹ് ആഹ ആഹ്. അതുകൊണ്ട് ഇന്നിപ്പം കൊറച്ചു നേരം നല്ല ലാവിഷായിട്ട് വിളിക്കാം.
ആഹ് അതുകൊണ്ടാ ഞാൻ ഓർത്തേ. അള്ളാഹ് ഇന്ന്, ഇന്നിച്ചിരി നേരം സമയം കിട്ടുവല്ലോ? അല്ലെങ്കി ഭയങ്കര സൗണ്ടൊക്കെ ആയത്കൊണ്ട് കേക് ഹലോ കേക്കത്തില്ലേ?
ഹലോ? ആഹ് ചെറുതായിട്ട് വിട്ടുപോയാലും ചിലപ്പോ ഒരുപക്ഷെ കേട്ടോളുവേ.
ആഹ് ആഹ്. ചെലപ്പോ ഈ ഉം സെർവർ ഇഷ്യൂ ഒക്കെ വരുമ്പഴേ
ആഹ് അതെ അതെ അതെ അതെ അതേ.
അതുകൊൺ
അതിന്റെതായ ഒരു വിഷയം നന്നായിട്ട് നമുക്ക് വരൂലോ.
ആഹ് അത് ശരിയാ. ഈഹ് അതുകൊണ്ട് ഇന്ന് ഞാൻ സ്കൂളി പോയിട്ട്. ആഹ് ഇല്ല എനിക്കില്ല. എനിക്കെല്ലാം കേക്കാം.
ഹലോ
എനിക്ക് മൊത് ഏഹ് കേക്കാവല്ലോ. ഹലോ?
ആഹ് എനിക്ക് കേക്കാം. ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ കൊഴപ്പില്ല. ആഹ് പറഞ്ഞോ.
ആഹ് ഇന്നതുകൊണ്ട് സ്കൂളി പി ടി എ ആയിരുന്നു. പി ടി എ ക്ക് പോയിട്ട് ദേ വന്നതേയൊള്ളൂ.
ആഹ് ആഹ് ആഹ് ആഹ്
ഈ മന്തിലി പി ടി എ.
ആഹ് ഞങ്ങക്കു ഇന്ന് പി ടി എ ഉണ്ടായിരുന്നു.
ആഹ് എന്നിട്ട് പോയോ?
ഇല്ല പോയില്ല.
അതെന്നാ?
ആഹ് ഇവിട്ത്തെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. ചുമ്മാ ഒന്നവര് കൂടാൻ പറഞ്ഞ് വിളിച്ചതേയൊള്ളൂ. പരീശ് ക്ഷ കഴിയുമ്പഴല്ലേ നമുക്ക് പി ടി എ
ഇവിടെയും പരീക്ഷ കഴിയാതെ തന്നെയാ വിളിച്ചേക്കുന്നേ.
ആഹ് ഇവിടെയും അതെ. ഇവർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലന്നേ. ഓഹ്
ഉം. അതുകൊണ്ട് പരീക്ഷ എങ്കിലും നമ്മള് ഏഹ് ഏഹ് വിളിക്കുന്നല്ലേന്നോർത്ത് ഞാൻ പോയി.
ഉം ഉം.
അപ്പം അവരോരോ സബ്ജക്റ്റിനെ കുറിച്ച് വാ എന്താ പഠിപ്പിച്ചതൊക്കെ പറയാനും പിന്നെ പിള്ളേര്ടെ പാ എന്താ എങ്ങനെയുണ്ട് മക്കളെ വീട്ടിവന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാം ചോദിക്കാനൊക്കെയാണ് ഇന്ന് വിളിച്ചത്.
ഉം ഉം ഉം.
അങ്ങനെ പോയിട്ട് വന്നു. വന്ന് കഴിഞ്ഞിട്ട് ആഹ് മഴയാണോ അങ്ങോട്ടൊക്കെ?
ഇന്നിപ്പം വല്ല്യ കൊഴപ്പില്ലെന്ന് വേണങ്കി പറയാം.
ആഹ് ഇവിടേം അതെ തെളിഞ്ഞല്ല കെടക്കുന്നേ. എങ്കി മഴയുവല്ലാത്തൊരു കാലാവസ്ഥയും. കെ
ആഹ്
രാവിലെ മഴയായിരുന്നു കെട്ടോ.
ഇവിടെയു അതെ. രാവിലെ മഴയായിരുന്നു.
അഹ്. ആഹ് രാവിലെ മഴയായിരുന്നു. പക്ഷെ എന്നിട് ട്ടത് കഴിഞ്ഞപ്പഴത്തേക്കും ഇച്ചിരി തോർന്നു.
ഉം
അങ്ങനെ ഈഹ് നാം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുവാ. ഇനി മഴേനെയും കാത്തിരിക്കുവാ. തുണി വിരിക്കാനും പറ്റത്തില്ല.
ഊഹും
എന്നാല് ഈഹ് തുണിയിട്ട് ഈഹ് ഉം വേറെ വെക്കാനും പറ്റത്തില്ലാത്ത അവസ്ഥയാ, ബേസന്റാത്തെ. ബേസന്റാത്ത് വെച്ച് കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒക്കെ തൊക്കിയിട്ടാലല്ലേ ഉള്ളൂ ഒണങ്ങത്തുള്ളൂ. അങ്ങനെ ഇരിക്കുവാ. ചോറിന് എന്താ കറിയൊക്കെ വെച്ചേ?
ചോറിന് ഒരു ശകലം ചിക്കൻ കറീടെ ഉണ്ടായിരുന്നു, ശകലം കപ്പവേവിച്ചത് ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു അപ്പൊ പിന്നെ അതെല്ലാം കൂട്ടി അപ്പൊ ചിക്ക കപ്പ കപ്പ കപ്പ.
ആഹ് ആഹ് കപ്പ കപ്പ ആഹ്.
കപ്പയും ചിക്കനും ചോറു ആയിട്ടുള്ളതുകൊണ്ടാ രാവിലെ ചോറിലങ്ങനെ അങ്ങ് നിന്നത്.
ആഹ് ആഹ്.
അപ്പൊ ഇച്ചിരി കപ്പയുണ്ടായിരുന്നുള്ളൂ അത് തോരം പോലെ എടു ചോറും കൂട്ടി ചിക്കൻ കറിയൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു.
ആഹ്.
ഇനിയിപ്പൊ ഒരു കഷണം കപ്പ ഇരിപ്പുണ്ട് അതൊന്നും മുറിച്ചു പുഴുങ്ങാ.
ആഹ്
വൈകിട്ടത്തേക്ക് പിന്നെ ഞാന് ഇച്ചിരി കഞ്ഞിയായിട്ടങ്ങ് വെച്ചാ എന്നാന്ന് ഓർക്കുവാ.
ആഹ് ആഹ് ഈ ചെണ്ടക്കപ്പയായിട്ട് പുഴുങ്ങുവോ?
ആഹ് മുറിച്ച്.
ആഹ് ആഹ് ഇച്ചിരി ഉം മ് തേങ്ങാ ചേർക്കാതെ.
ആഹ് വെള്ളയായിട്ട് ഉപ്പിട്ട് വാ പുഴുങ്ങിയെടുക്കും.
ആഹ് ആഹ് ഞാൻ ഇവിടെയും ചെയ്യാറുണ്ട് ചമ്മന്തി ഏറ്റവും ഇഷ് റ്റയിന്റെ കാന്താരി ചമ്മന്തി കാന്താരി പൊട്ടിച്ചത്.
ഉം ഉം
കാന്താരിയും, ഉള്ളിയും, ഉപ്പും, പുളിയും, വെളിച്ചെണ്ണയും.
ഉം ഉം
ഉം എല്ലാം കൂടെ ചേർത്ത് ഒ ആഹ്. ഒന്നല്ലെങ്കി തട്ടേ വെച്ച് ആക്കും ഉം.
അതൊക്കെ ഒരു ഞാനും എല്ലാ സാധനവും ഏഹ് പിന്നെ എടുത്തോണ്ട് വരും ഇങ്ങനെ ഓരോന്ന് പൊ ക്കി പൊക്കി പൊക്കി മുളകായിട്ടും ചമ്മന്തിയായിട്ടും
ആഹ്.
ചെറിയ ചെറിയ ആലമ്പും ബഹളോം ഒക്കെ
ആഹ് അത് കൊഴപ്പം ഇല്ല.
ഇടക്കിടക്കൊക്കെ വരും. എന്തോ ഈ കഴിഞ്ഞ മാസം ഒരു പനി പിടിച്ചതാ.
ആഹ് ഇതുവരെ കുറഞ്ഞില്ലേ?
അന്നിട്ട് പനീം ജലദോഷം എല്ലാം പോയി ചെറിയൊരൊ ആഹ് ചുമ ചെറിയൊരു കഫക്കെട്ടിന്റെ പോലെ ഉള്ളിലിങ്ങനെ നിന്നിട്ട് അതിങ്ങനെ ഇടക്കെടക്കെടക്കെടക്കെടക്ക് കുത്തി കുത്തി ചുമച്ചോണ്ടിരിക്കും.
അതെയോ?
ഉം.
ആഹ് അതാ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് കിടക്കുമ്പോഴായിരിക്കും കൂടുതലും ചുമ വര്
ആഹ് അതാണ് കുഴപ്പം രാത്രിയിലും കെട നമ്മള് രാത്രി ആയിപ്പോ അന്നേര തുടങ്ങും ഇതിന്റെ ആ ഒരു അസ്വസ്ഥത ഉം.
അങ്ങനാണ് ച് ഒത്തിരി ചുമയാമ്പോ നമുക്ക് കിടക്കാനും പറ്റൂല.
നമുക്ക് ഉറക്കവും വര്യേല കുത്തി കുത്തി ചുമയ്ക്കുമ്പോ.
ആഹ് ശരിയാ എണീറ്റിരിക്കാനാ തോന്നാ പിന്നെ കിടക്കുമ്പോ ഒരു സുഖം കിട്ടത്തില്ല നമ്മുടെ ശരീരത്തിന്. പിന്നെ ചുക്ക് കാപ്പി നല്ലതാട്ടോ ഷേ എന്താ ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും എല്ലാം
ഉം അതെ അതെ അതെ അതെ ഞാനിപ്പ പറഞ്ഞപ്പോ ഓർക്കുവായിരുന്നേ താഴെ കടേല് പത്ത് രൂപേട ചെറിയ സാമ്പിൾ പാക്കറ്റ് കിട്ടും നമുക്ക്
അതെയാ ആഹ് ആഹ് അത് നേരെ വെള്ളത്തിലേക്കിട്ടിട്ട് ആക്കിയാൽ മതിയോ?
അത് നേരെ ഒന്നും ചെയ്യാനില്ല അത് കാപ്പിപ്പൊടിയ ഇട്ടിട്ട് അങ്ങോട്ട് എടു ത്താ മതി കാപ്പി ആയിട്ട്
ആഹ്
ആഹ് നമ്മുടെ മധുരം വേണെങ്കി ഉപയോഗിച്ചാ മാത്രം മതി ഇല്ലെങ്കി കടും കാപ്പി കാപ്പി ഇടള്ളതൊക്കെ ചോയിച്ചെടു ത്താ മതി അയിലെല്ലാം ചേർത്തിട്ട് ആഹ് തിപ്പല്ലി പോലെയുള്ള ചുക്ക് ക കുരുമുളക് ഗ്രാമ്പു എല്ലാം ചേർത്ത് മിക്സ്ടാ
ആഹ് അങ്ങനെയാ
ആഹ്
ആഹ് ആഹ് എല്ലാം കൂടെ അതാവുമ്പഴ്ത്തെ ഇവിടെ ഉം ഇത് നാ ഈഹ് മറ്റേ തുളസ് യും പനിക്കൂർക്കെലയും പിന്നെ ആഹ് ശർക്കരയും പിന്നെ എന്താ ചുക്കും കുരു രുമുളകും
ഉം
എ എല്ലാംകൂടെ ഇടും
ഉം ഉം ഉം ഉം
എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഇതാ വെക്കുന്നെ നല്ലെയാന്ന് പറയും എനിക്കത് ഇഷ്ടവല്ല
ഞാൻ ഈ കുരുമുളകൊക്കെ ചുമ്മാ കുരുമുളകും ഈഹ് കൽക്കണ്ടവും കൂടെ പൊടിക്കും
ആഹ് അങ്ങനെ എന്നിട്ട് കഴിക്കൂല്ലെ കുടിക്കൂല്ലെ ആഹ് വയ് ഇങ്ങനെ അത് ഈ ആയുർവേദ മരുന്ന് കടേൽ കിട്ടും ആയുർവേദ മരുന്ന് കടെലുണ്ടത് അങ് അങ്ങനെ പൊടിയായിട്ട്
ഞാൻ ചുക്ക് മേടിച്ചിട്ട് ചുക്കും കൾക്കണ്ടാവും കുരുമുളകും എല്ലാം കൂടിയിട്ട് ജീരകോം കൂടെ ഒക്കെ ഇട്ടങ്
ഈഹ്
പൊടിച്ച് വെക്കും
അപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കും തൊണ്ടയ്ക്കൊരു സുഖം ഉണ്ടല്ലേ
ഉം ആഹ് അ ഇപ്പൊ ഒത്തിരി കുത്തി കുത്തി ചുമക്കുന്നുന്ന് തോന്നുമ്പോം പിന്നെ മധുരാകും പിന്നെ നമ്മളെപ്പോഴും അതായാൽ ഒരു ശീലമാവുല്ലോ
ആഹ് അത് ശരിയാ
പണിക്കെ കഴിഞ്ഞോ
എങ്കിലും ഒരു ആഹ് പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മഴ പെയ്യുംന്നോള്ള ഇതിലൊരു ഇരുണ്ട് നിക്കുവാണ്
ഉം ഉം ഉം
ആയിട്ട് ഇങ്ങനെ മഴേനെ നോക്കി ഇരിക്കുവാ ഇപ്പൊ വരുവോ ഇപ്പൊ വരുവോന്ന് ഓർത്ത്
ഞാനും അതെ. ഇവിടെ വന്ന് ഇപ്പ വന്ന ടികിട്ടും.
ആഹ്
അതുകൊണ്ട് അത് ഒന്ന് കഴിഞ്ഞ് ഒന്നു വാടി എടുക്കുവാണെങ്കിൽ ഒന്ന് തുണി ഇട്ടിട്ട് വേണം അതിനേ അടുത്ത തുണിയുടെ പരിപാടി എനിക്ക് നടത്താൻ
അത് ശരിയാ പിള്ളേര്റാ ഒന്നുവേ ഈ ഉം നിക്കറുകൾ ഒന്നും പടി ഉണങ്ങത്തില്ല
ആ ഇവിടെ അതെ എല്ലായിടത്തും അതെ
ആ എല്ലായിടത്തുമായി ഇപ്പോഴാ ജൂണും ജൂലൈ ഒക്കെ ആയത് അല്ലേ
മഴ വരുന്ന സമയം നമ്മൾ നോക്കിയിരിക്കണം.
ആ നോക്കിയിരിക്കണം
അതിന് നമുക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ട് ഇപ്പ ഇങ്ങനെ നോക്കിരിക്കുന്നത് പണിയുള്ളവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പോയ വൈകുന്നേരം വരുമ്പോയൊക്കെ ഇതെല്ലാം സുഖമായിട്ടിരിക്കും.
അവരെപ്പോഴത്തേക്കും അന മുറിക്കാത്തൊക്കെ ഇടും.
ഉം
ജോലിയൊക്കെ ഉള്ളപ്പം
അതെ അതെ അതെ ശരിയാ
ഉം ആ എന്നാ ശരി എന്നാ
ആയിക്കോട്ടെ
ഓക്കെ ഉം